ഹലോ ആഹ് ആഹ് സുഖം സുഖം പിന്നെ അങ്ങനെ അത് ഇതന്ന ആക്കി നോക്കണം അതിന് പറയുന്ന എന്ത ഇതന്നെ അല്ലേ മന്തി-
ആഹ് മന്തിന്ന് തന്നെ പറയാ അല്ലാതെ സ്പെഷ്യൽ പേരൊന്നുല്ല.
പത്രത്തില് പുഴുങ്ങിയ ആവില് പുഴുങ്ങണല്ലേ ചിക്കൻ-
ഇല്ല ആ ഒരു പുഴുങ്ങാൻ വെച്ച നമ്മള് ചെമ്പില്ലേ ചെമ്പട്ടിന്ന് പറയിലേ ആ ചെമ്പട്ടിന്ന് നമ്മളിങ്ങനെ നിരത്തി വെക്കും-
ആഹ് ആഹ്.
ഈ മസാലൊക്കെ യൂസ് ചെയ മസാല പറഞ്ഞില്ലേ ഞാന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമല്ലിയൊക്കെ ക്കെ ഒന്ന് ചെറതായിട്ട് വേണെൽ ചൂടാക്കാ അല്ലെങ്കിൽ സെ പ പൊടി ട്ടാൽ മതി മല്ലിപ്പൊടിയില്ലേ വറുത്ത് നമ്മൾ പൊടിച്ച മല്ലിപ്പൊടി കുറച്ച് പച്ച മുളക് പൊടി അതൊക്കെ നമ്മള് മിക്സിൽ ഒന്നിണ്ട് കറക്കുക ഈ
ആഹ് മറ്റേ ഈ ചിക് ചിക്കൻ മസാലകളൊന്നും വേണ്ട പട്ട കറുവപ്പട്ട അങ്ങനത്തെ ഒന്നും വേണ്ട-
ചിക്കൻ മസാലന്ന് വെച്ച നമ്മ ഗരം ഗരം മസ് മാല യൂസ് ചെയ്താ മതി ആഹ് യൂസ് ചെയ്താൽ മതി ആഹ് അത് കൊറച്ച് യൂസ് ചെയ്യാം. കൊറച്ച് കുരുമുളക് കുരുമുളക് ഇടുക പിന്നെ ചെറു ചീരകം വലിയ ചീരകം ചെറിയ ചീരകം ആണ് കുറച്ച് കൂടുതൽ വേണ്ടേ
ആഹ് അതെ അതെ അതെ.
ആഹ് കൊറച്ച് വലിയ ചീരക എല്ലാം കൂടി നമ്മള് മിക്സിയില് ആഹ് മിക്സിൽ ഇട്ട്കണ്ട് അയില് അതന്നെ അതിൽ നിന്നിട്ട് കുറച്ച് പൊടി ഒന്ന് പൊടിക്കറക്കിയതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചുകൊടുക്കുക. ആഹ് അതന്ന് മൊത്തം ആഹ് കറക്കിയന് ശേഷം നമ്മളീ ചിക്കനില് നമ്മള് കൊറച്ചൊരു ഒരു ഒന്ന് മതി ഒരു അത്യാവശ്യം ഒരു വലിയ സ ഇതില്ലേ സവാള വല്ലിയ ഉളില്ലേ? വല്ല്യുള്ളി ഒരു തക്കാളി പിന്നെ ഒരു ക്യാപ്സിക്ക മുളക് ഇതൊക്കെ ചെറുതായിട്ട് ചോപ്പറിലൊക്കെ ഇട്ടിട്ട് അരിഞ്ഞങ്ങാണ്ട്. നമ്മള അതിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് മസാലയും ആ ചിക്കന ഒക്കെ കൂടി കൊഴച്ച് നമ്മൾ ഇതും കൊയ്ക്കുക അതില് പിന്നെ നമ്മൾ ചെമ്പിൽ ഇങ്ങനെ നിരത്തി വെച്ച ശേഷം
ആഹ്.
അങ്ങനെ അടുപ്പിൽ വെച്ചുകാണ് നമ്മള് ഇങ്ങനെ പൊരി ക്കണ പോലെ തന്നെയ ആവും നമ്മള് വേവിച്ചെടുക്കുമ്പോം ആഹ് എന്നിട്ട് അത് അത് ഒന്ന് വെന്ത ശേഷം നമ്മള് റൈസ് ഇട്ട് കൊടുക്കുക കനല് മേലെ ചെറിയ പാത്രത്തിൽ കണലിട്ട ശേഷം നമുക്ക് സൺഫ്ലോർ കൊറച്ച് ഒഴിച്ച് കൊടുത്താൽ കണൽ നല്ലതാവല്ലോ. സ്മെല് വരല്ലോ ആഹ് എന്നിട്ട് പിന്നെ നമ്മള് ല്ല ഒ ഇതില് പാത്രത്തിൽ നല്ലം ഒ അടച്ചിതാക്കി വെക്ക.
ഈ വെള്ളം ഇല്ലാണ്ട്ക്കുമ്പോ ഇത് വേവോ അടിപ്പിടിക്കൂലേ?
ഇല്ല റൈസ അയ്ന് നമ്മള് വേവിച്ചല്ലേ ശേ
എല്ലാ ചി എറച്ചി അടി പിടിക്കൂല്ലേ ആഹ് അതന്നെ ഏ എ എറങ്ങുവതി
ആഹ് വെള്ളം വരും വെള്ളം സപ്രേറ്റ് ഒഴിച്ചോ ക്കണ ആവശ്യല്ല പിന്നെ എണ്ണില്ലേ സൺഫ്ലവർ ഓയിലും ല്ലേ
ആഹ് ഈ ബേ ബേ അരിയില്ലെ അരി വേവിച്ചിട്ട ഇടെണ്ടപാ
ആഹ് അരി അ നമ്മള് വേവിച്ച് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ട് അത്യാവശ്യം മിനിമം വേവില്
ആഹ് നിങ്ങളത് പിന്നെ വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് ഊറ്റോ
ആഹ് സെപ്പറേറ്റ് വെള്ളത്തിലിട്ട് വേവിച്ചു ഊറ്റും
ആദ്യം കു കുതിർത്ത് വെക്കുല്ലെ കുതിർത്ത് വെച്ച്
ആഹ് ഒന്നു കൊറച്ച് നേരം കുതിത്ത് വെക്ക്ണ നല്ലതല്ലേ
വേവിക്കുമ്പോ അയില് നാരങ്ങനീരും കറുവപ്പട്ട ബേ ബേലീഫ് അതല്ലിട്ട്
ആഹ് അതൊക്കെ എല്ലാം ഇത് ഇട്ടെടുക്കും ഉപ്പ് ഇട്ടീനേഷം അത്യാവശ്യം വേവ് ഓവർ വേവുല്ല നല്ല കൊ വെന്ത് ഇങ്ങണ്ട് കൊറച്ചരു വേവു ആഹ് ട്ട ശേഷം ഊറ്റിയന് ശേഷം പിന്നെ അത് ഇതിലിട്ട് കൊടുക്കും ന്ന്ട്ട് പിന്നെ കൊറച്ച് മേലെ കുറച്ച് ഇത് ഇട്ടേന് ശേഷം കണല് ഇതാക്കി ആഹ് ആഹ് ഇട്ട് കൊടുത്ത ശേഷം
ചോറ് ലന്നെ വെ കിലോ ഇല്ല പാത്രത്തില് കനലും പിന്നെ ഒരു ക ക നാരങ്ങ ഉണങ്ങി നാരങ്ങല്ല എന്തോ ആക്കലില്ലേ
നാരങ്ങ അയില് മേയുംത് നമ്മള് വേവിക്കൂലെ ചെ റൈസ് വേവിക്കൂലേ
ആഹ് ആഹ്
അയ്ല് ഇട്ട് കൊടുക്കലാണ് നാരങ്ങ ആഹ് ആഹ് പച്ചനാരങ്ങ അല്ല ഒണ ക്ക നാരങ്ങ ആഹ് പിന്നെ നമ്മള്ഈ ഈ റൈസ് ഒട്ടിപ്പിക്കാതിരി ക്കാൻ നമ്മള് സൺഫ്ലവർ ഓയില് ല്ലേ
ആഹ് അത്
അത് അത് വേവ്ണ ശേഷം വേവുമ്പോ കൊറച്ച് ഒഴിച്ച് കൊടുക്ക ചോറ് ള് ഒഴിച്ചെടുക്ക അരി വേവിക്കുമ്പോളേ
അതെ അതെ അതെ ആഹ് അത് ഞാൻ ചെയ്യാറുണ്ട് ഉം ഞാമം പ്ല സ്മറവേസ് ഇവർക്ക് പൈസ ആക്കുമ്പോ അങ്ങനെ ചെയ്യാറുണ്ട്
ഇങ്ങനേം ടേസ്റ്റ് ആണ് മസാലൊക്കെ ആഹ് ടെസ്റ്റ് വെരും മന്തിയുടെ അതേ സെയിം ടേസ്റ്റന്നെ
ആഹ് ആഹ് ആഹ് എന്തായാലും ആക്കി നോക്കണം
ഇഷ്ട്ടാണ് ച്ച ചായക്ക് ചെല നേരത്ത് ചെലപ്പോ മടിയില്ലെങ്കി
ഇപ്പ ആന്ന് പിള്ളേർക്ക് വേണ്ടേ
ആഹ് പിള്ളേർക്ക് അത് വേണം എന്തെങ്കിലോക്കെ ആയിട്ട് വേണം അല്ലെങ്കിൽ ബേക്കറി
അടുത്ത് ഷോപ്പ് ഹോട്ടലന്തെങ്കിലും ആഹ് അതെ അതെ പിന്നെ വേറെ എന്ത രാവിലെന്ന ആക്കല് എന്തെങ്കിലും വെറൈറ്റി പ്രത്യേക പലഹാരം ഉണ്ടോന്ന് അറിയാൻ വേണ്ടീട്ടാണ് ആകെ മതിയായി ഹലോ ഇത് എടക്ക് കേക്ക്ന്നില്ലേ സൗണ്ടൊന്നും കേക്ക്ന്ന്ല്ല ആഹ് ആഹാ ഹലോ എന്തോ റൈഞ്ചിന്റെ പ്രശ്നാന്ന് തോന്നുന്നു കേക്കുന്നില്ല നിങ്ങക്ക് കേക്കുന്ന്ണ്ടോ ഹലോ ഹലോ ഹലോ ഹലോ ഒന്നും കേക്ക്ന്നില്ലല്ലോ റൈഞ്ചിന്റെ പ്രശ്നാ തോന്ന്ന്നു വര്ന്ന് റൈഞ്ചിന്റെ പ്രശ്നാ തോന്ന്ന്നു അങ്ങനെ ഒര് റെസിപ്പി പഠിച്ചു ഇനിയതാക്കി നോക്കണം ബിരിയാണി നിങ്ങള് ദമ്മിട്ടാണൊ ആക്കുവാ പിന്നേ ചിക്കൻ കറിയും കൂടി പഠിക്കണംന്ന് നിങ്ങളെ നാട്ടിലത്തെ എങ്ങനെയാന്ന് അറിയാൻ വേണ്ടി നമ്മക്ക് ഇവ്ടെ അപ്പേള് ഓരോരോ ചിക്കൻ കറിയാക്കി ആക്കി മട്ത്ത് അതോണ്ട് വേറെ ആരേങ്കിലും ഒരു പുതിയൊരു പാചക പരീക്ഷണം കൂടി നടത്താന്ന് വേണ്ടിയിട്ടാണ് പിന്നെ വേറെ എന്തക്കെണ്ട് മഴയ്ണ്ടാ എടക്ക്ടക്ക്ല്ലേ ആഹ് എടക്ക്ടക്ക് നല്ല മഴയിണ്ട്. അങ്ങനെ മതി നിന്ന് പെയ്താലാന്ന് പ്രശ്നം നിന്ന് പെയ്താ പിന്നെ പ്രളയാറ്റല്ല രണ്ടായിരത്തി പതിനെട്ടിലെല്ലുണ്ടായ പ്രളയം പോലെ ആടെ നിങ്ങള അവിടെ പിന്നെ വെള്ളം കേറുന്ന പ്രശ്നം ഒന്നും ഇല്ലല്ലോ കൊറച്ച് കുന്നും മലയല്ലായാതോണ്ട്ല്ലേ നമ്മക്ക് ഇവിടെ വയലല്ലായതോണ്ട് വെള്ളത്തിന്റെ പ്രശ്നുണ്ട് ചെറുതായിട്ട് അതുകൊണ്ട് ഇങ്ങനെ നിന്ന് നിന്ന് പൈതാല് അത്രയും നല്ലത് ഉം അതന്നെ വേറെ എന്തെക്കെണ്ട് ആഹ് ആഹ് ഉ ചായ കുടിച്ചോ സീരിയല് എല്ലം കാണാറുണ്ടാ. ഇപ്പ ഈത് നിങ്ങക്ക് ഇതിന്റെ ഒരു പണിയായത് കൊണ്ട് അയിലൊന്നു ഇരിക്കാൻ സമയം ഉണ്ടാവില്ല അല്ലെ അതന്നെ ആഹ് ആഹ അതെ അതെ അതെ ഉം ഇന്ന് കുറേ ഫ്രണ്ട്സ് ആയല്ലോ ഇതിലൂടെ അതുകൊണ്ട് ആരാണ്ന്ന് ല്ലരു കൺഫ്യൂഷനിലാണ് കേക്ക്ന്ന്ണ്ടോ ഹലോ കേക്ക്ന്ന്ണ്ടോ ആഹ് ആഹ് നമ്മക്കിടെ അയൽബക്ക ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നാണ് നിങ്ങളൊക്കെ കുടുംബശ്രീല് ഉണ്ടോ ഉം ഉം കറങ്ങാനല്ലും പോവല്ണ്ടോ ആഹ് കഴിഞ്ഞൂസം പറഞ്ഞിട്ട്ണ്ടായിരുന്നു അവര് നാട്ടിലില്ലാത്തോണ്ട് അങ്ങനെ പോവലില്ല വന്നാല് പോവുന്ന് ആഹ് ആഹ്. പിന്നെ വേറെ എന്തക്കെണ്ട്? കുട്ടികള്‌ വന്നോ മോനെല്ലോ ഇവിടെ എല്ലരുണ്ട് ചായ റെഡിയായി കുടിക്കാനായി നിക്ക്ന്ന്. പിന്നെ നാളെ ഞാറാഴ്ചയല്ലേ നമ്മൾക്കിനി പ്പോ ഇനീ ബസ്സമരെല്ലാം വരാ പോ ന്ന് പറയ്ന്ന്ണ്ടായിനീ അപ്പൊ കുട്ട്യാക്ക് മോനൊന്ന് സ്കൂള് ണ്ടാവാൻ സ പോകാൻ ബുദ്ധിമുട്ടായ്രുന്നു കൊ ണ്ട്‌വിടാലും പറ്റും പക്ഷെ ബസ്സില് പോന്നതല്ലേ അപ്പൊ ആഹ് അങ്ങനെ വര്ന്ന കുട്ട്യാക്കൊന്നും ണ്ടാവൂലല്ലോ. ഉം അതാന്ന്.